ഹലോ
ഹലോ എന്താ പരിപാടി എന്താ പരിവാ
എന്താ അങ്ങനെ പോണ് താനവിടെ ഞാൻ വെറുത ചുമ്മാ വീട്ടിലുണ്ട്
ആഹ് വീട്ടിലിരിക്ക ഇന്ന് ബുധനാഴ്ചായിട്ട് വീട്ടിൽ തന്നെ
ആഹ് ബുധനാഴ്ച്ചന്റെ വീട്ടി തന്നെ
ജോലിയൊന്നുംല്ലേ
ഇന്ന് പോയിട്ടില്ല ഇന്ന് ഉമ്മാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടീട്ട്
ഓ
ഉമ്മാനെ ആശുപത്രിയിൽ കൊണ്ടോവാൻ വേണ്ടിട്ട് ട്ട് ലീവാക്കി പോയിട്ടില്ല
ഞാൻ നിലവില് പുറത്താണ്ള്ളത് ഞാന് ചായ കുടിക്കാൻ ഇറങ്ങിയതാരുന്നു
ചായ കുടിച്ചോ
ആഹ് ചായ കുടിച്ച് ഇപ്പൊ ഇഞ് ഇങ്ങനെ വീട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്
ചായ്ക്ക്‌ എന്താ കടി
കടി അവിടെ നെയ്യപ്പം ഉണ്ടായിരുന്നു ഞാൻ ചാ കടയിൽന്നാ കഴിച്ചത്
ആഹ് പുറത്ത്ന്ന്ല്ലേ
ആഹ് അതെ അതെ പുറത്തുന്ന്
എന്തായി ഞമ്മളെ കൂട്ടുകാരന്റെ കല്യാണം എന്തായി
കല്യാണം എന്താ അവനുള്ള കല്യാണത്തിന്റെ ചർച്ചകൾ നടക്കുന്നുണ്ട് പിന്നെ പെണ്ണ് റെഡി ആയിട്ട് ഉണ്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്ക ക്കുന്നുണ്ട് വീട്ടുകാര് വീട് പണി മറ്റു കാര്യങ്ങളായിട്ട് വീട്ടുകാര് അയ്ന്റെ തിരക്കിലാണ് പിന്നെ അവന്റെ പെങ്ങള് അവന്റെ മറ്റുള്ളവരൊക്കെ പുതിയ വസ്ത്രങ്ങൾ വാങ്ങാനുള്ള തിരക്കിലാണ് അവന് കല്യാണത്തിനുള്ള ചെലവിനുള്ള ക്യാ പൈസണ്ടാക്കാനുള്ള തിരക്കിലാണ്
പെങ്ങൾക്ക് അവനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവല്ലേ
ആഹ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവന് അവന്റെ പെണ്ണുങ്ങളെയും അവന എല്ലാവർക്കും പെണ്ണുങ്ങൾക്ക് അവ ഇവനെയും നല്ല ഇഷ് ഷ്ട്ടപ്പെട്ടിട്ടുണ്ട് ആഹ് കല്ലിയാണം അടുത്ത മാസത്തിലേക്ക് തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത മാസം ഒരു പതിനഞ്ചാം തീയതി ഒക്കെ ആയിട്ട് കല്യാണം നട ത്തണം എന്നുള്ളതാണ് എല്ലാവരും പറയ്ണത് എല്ലാവർക്കും ഒരു ഒഴിവുള്ള ദിവസം നോക്കിയിട്ട്
ആഹ് നിക്കാഹും കല്യാണൊക്കെ ഒരുമിചെയ്യ്ക്കാരം ലെ
ആഹ് അതെ അതെ ഒരുമിച്ചായിരിക്കും
ഞാൻ അവനോടൊന്ന് പറഞ്ഞിനി നിക്കാഹും കല്യാണും ഒരുമിച്ച് ആക്കാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞിരുന്നു
ആഹ്
അപ്പൊ അവന് അവന് അവന് ലീവില്ല അത് ഇത് ന്നൊക്കെ പറഞ്കാണ്ട്
ആഹ് നിങ്ങള് കല്യാണം എന്ന് പറഞ്ഞപ്പളാണ് ഇപ്പ കല്യാണത്തിന് എന്നുള്ളത് എത്രത്തോളം പൈസയാണ് നമ്മടെ കേരളക്കാർ കല്യാണത്തിന്
അതെ അതെ മിഠായി അത് ഇത് മറ്റപ്പ ഇപ്പൊ ആണുങ്ങൾക്ക് ഇപ്പപ്പ ഇപ്പൊ പെണ് ഇപ്പൊ പെണ്ണുങ്ങളെ കെട്ടിക്കാനല്ല കൂടുതൽ പൈസ വേണ്ടത് ആണുങ്ങൾക്ക് കെട്ടാനാണ് പൈസ വേണ്ടത്
ആഹ് അതെ അതെ ഞാനിപ്പോ കൊറച്ച മുമ്പ് സിക്കിമിൽ പോയിരുന്നു അവിടുത്തെ ഒരു കല്യാണത്തി പങ്കെടുത്തു അപ്പ കല്യാണ ചടങ്ങ് എന്നുള്ള വളരെ ലളിതമായ ഒരു കല്യാണ ചടങ്ങാണ് നമുക്ക് സിക്കിമിൽ കാണാൻ കഴിഞ്ഞത് നമ്മുടെ കേരളത്തിൽ അ ആദ്യൊ ഒരു മുട്ടായി കൊടുക്കല് അത് കഴിഞ്ഞ് ഒരു നിക്കാഹ് അത് കഴിഞ്ഞ് ഒരു കല്യാണം അത് കഴിഞ്ഞ ഈ കല്യാണത്തിന്റെ ഡ്രസ്സുകള് വസ്ത്രങ്ങൾ എടുക്കണുന്നത് ഏഹ് പെണ്ണിന്റെ കൂട്ടക്കാർക്ക് എല്ലാവർക്കും ഉള്ള വസ്ത്രംടുക്കുന്നത് അതുപോലെ നമ്മുടെ കൂട്ടകാർക്ക് എല്ലാവർക്കും വസ്ത്രംഎടുക്കല് പിന്നെ കല്യാണത്തി ചെലുകൾ വളരെ ആഡംബരമായ രീതിയിലാണ് നമ്മുടെ ഓരോ കല്യാണം നടത്തുന്നത് ഭക്ഷണം പല രീതിയിലുള്ള ഭക്ഷണങ്ങള് പിന്നെ നമ്മളെ വരനറങ്ങുന്ന വാഹനങ്ങള് വ്യത്യസ്തമായ രീതിയിലുള്ള വാഹനങ്ങള് അതിനെല്ലാം വാടക കൊടുത്തിട്ടുള്ള വാഹനങ്ങൾ എത്രത്തോ എത്രയോ പൈസ ചെലവാക്കിട്ട് ണ് നമ്മുടെ കേരളത്തിൽ ഓരോ കല്യാണങ്ങളൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാനിപ്പോ ഞാന് സിക്കിമില ഒരു കല്യാണമായി താരതമ്യ ഇപ്പ സിക്കിമില് വളരെ ലളിതമായ ഒരു കല്യാണം ആദ്യം മുട്ടായി കൊടുക്കുന്ന പരിപാടി ഇല്ല നിക്ക നിക്ക വേർ ചെയ്യുന്ന പരിപാടി ഇല്ല എല്ലാം ഒരുമിച്ച് ഒറ്റ ദിവസം കൊണ്ട് തീർക്കും എന്നാൽ അത് അതെ അതെ അവിടെന്നുള്ളത് ഒരു അവര് പ്രത്യേകം ക്ഷണിച്ചു വെച്ച ഗസ്റ്റുകൾ മാത്രമാണ് ഉണ്ടാവ വരന്റെ ഭാഗത്തുന്നും വധുന്റെ ഭാഗത്ത പ്രത്യേകം ക്ഷണിച്ചുപട്ടറി വന്ന അഞ്ഞൂറ് ആള് ഒതുങ്ങുന്ന പരിപാടി മാത്രമാണ് നടത്തുന്നത് അപ്പൊ ഒരു രീതിയിലുള്ള ഒരു രീതിയിലുള്ള ഭക്ഷണം മാത്രം കൊടുത്തിട്ട് വളരെ അത്യ ആഡംബരമല്ലാത്ത രീതി വാഹനങ്ങളോ അത്ര വാഹനങ്ങളോ അല്ലാന്ന്ണ്ടെങ്കിൽ മറ്റു വല്ല ഒരു വലിയൊരു മണ്ഡപം കാര്യങ്ങളൊന്നും സൃഷ്ടിക്ക അതെ ചെറിയ രീതിയിലുള്ള വളരെ ലളിതമായ അത്രയധികം പൈസൊന്നും ചെലവഴിക്കാത്ത രീതിയിലുള്ള കല്യാണാണ് മറ്റുള്ള നമ്മള് സിക്കിമിൽ കാണാൻ കഴിഞ്ഞത് അപ്പൊ അത ഇത ചെയ്യുമ്പ നമ്മള് കേരളക്കാര് വെറുതെങ്ങനെ ദുർത്തടിച്ചു നമ്മള് എത്രയോ കൊല്ലങ്ങൾ കൊണ്ട് നമ്മൾ നേടിയെടുത്ത ഈ സമ്പത്ത് വെറുതെ ചെലവായിക്ക്‌ ഒരു രണ്ട് ദിവസത്തിന് വേണ്ടി ചെലവഴിച്ച കഴിയുന്ന രീതിയിലാണുള്ളത് പിന്നെ നമ്മള് കല്യാണത്തി നോക്കുമ്പോ തലേന്ന് ഇതൊരു ഹൽദി പരിവാടി ഉണ്ടാവും മല്ലകല്യാണ ഉ- ണ്ടാവും പിന്നെ കല്യാണത്തിന്റെ ആ സേവ് ദ ഡേറ്റ് കാരണം അവർ ഫോട്ടോ എടു
പ പാട്ട് ഡാൻസ് അങ്ങനെയുള്ള സംഭവങ്ങളൂണ്ടാവും
ആഹ് അതൊക്കെ ഉണ്ടാവും പിന്നെ കല്യാണത്തിനന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ക്യാമറ- മ്യാന്മാരും എല്ലാവരെയും എത്രയോ പൈസ വെറുതെ ചെലവയിക്കുന്ന രീതിയിലാണ് നമ്മള കേരളത്തിലെ ഓരോ കല്യാണം നമുക്ക് കാണാ കയിയുന്നത്
കല്യാണത്തിന്റെ തലേന്ന് വേറെ ബിരിയാണി പിന്നൊരു ബിരിയാണി
അതെ അതെ ഇത് ഇതേ രീതിയിലുള്ള എത്രയോ ഭക്ഷണങ്ങൾ വെറുത ചിലവാക്കി എന്നാ ജ ഒര്റ്റ ഭക്ഷണം മാത്രമാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൂടുതൽ കളയാതെ ബാക്കിയാവാത്ത രീതിയിൽ എല്ലാവർക്കും എത്തിക്കുന്ന രീതിൽ നമുക്ക് ഉണ്ടാക്കാൻ കയിയും ഇവര് ഇത് കൂടുതൽ ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടാക്കിട്ട് ന്നാ എല്ലാർക്കും ഓരോ വിഭവങ്ങളും എത്തും അതില്ലേനും ഇന്നാ ചില വിഭവങ്ങൾ നന്നായി ബാക്കിയാവുന്ന ആ നന്നായി ബാക്കിയാവുന്ന കളയേണ്ട ഒരവസ്ഥ വരെ വരുന്ന രീതിയിലാണ് നമ്മുടെ കേരള- ഓരോ കല്യാണത്തിന് നമ്മള് ഭക്ഷണ രീതി വരെ കാണുന്നത് പിന്നെ നമ്മള് കല്യാണത്തിനെ പറ്റി പറ പറയുമ്പോളാണ്
നമ്മള സ നമ്മളെ സാധാ- ധരണ കല്യാണച്ചാൽ നമ്മുടെ മ മറ്റുള്ളവര കണ്ടെത്തിക്കാണ്ടിള്ള കല്യാണം അല്ലത്
അതെ അതെ
പിന്നെ അമ്മളവിടുത്തെ മാമ്മള് മലബാർ ഏരികളിള്ള കല്യാണ രീതി എന്ന് പറഞ്ഞാല് കല്യാണം കഴിഞ്ഞാ എല്ലാരും വരന്റെ വീട് ട്ടിലേക്കാണ് പോവ പക്ഷെ അമ്മള് കണ്ണൂർ ഭാഗത്തേക്കാ അല്ലെങ്കിൽ അമ്മളെ മുകളിലുള്ള കാസർഗോട് ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു
ക്കെ പോലെ കണ്ണൂരൊക്കെ അങ്ങനെയാണ്
ആഹ് വധുവിന്റെ വീട്ടിലേക്കാണ് പോവ വരൻ വധുവിന്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടെയാണ് അവന്റെ ജീവിതംണ്ടാവാ
എനിക്കവിടെ സുഹൃത്തുണ്ട് അവര് അവരെ വരൻ വ വരന്റെ വീട്ടിലാണ് അ താമസം കാര്യങ്ങളൊക്കെ നമ്മള് നമ്മുടെ നാട്ടില്ച്ചാല് ഓ അതു വ വരന്റെ വീട്ടില് പോവരാണ് അവരെ നാട്ടില് വരന് വധുവിന്റെ വീട്ടിലേക്ക് പോ പോണ താണ്
ആ അതെ ഇങ്ങള് പറഞ്ഞ പോലെ തന്നെ എനിക്കുണ്ട് രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ കണ്ണൂരുന്ന്ന്നുള്ളേ അപ്പൊ ഞാന് ഒരു അടുത്ത മാസം ഇന്ക്ക് കണ്ണൂരൊരു കല്യാണം ഉണ്ട് എന്റെ കൂട്ടുകാരന്റെ പെങ്ങള്ടെ കല്യാണാണ് അവനെന്നെ എന്റെ കു- ട്ടാരെ എല്ലാവരേം ക്ഷണിച്ചിട്ടു ഞങ്ങളവിടൊന്നു പോയിട്ട് കല്യാണൊക്ക ഒന്ന് ആസ്വദിച്ചിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം കാരണം കണ്ണൂര്ന്ന് കണ്ണൂർ കല്യാണം അല്ലെങ്കില് ഇ അയിന് വേറൊരു പേര്ന്നെണ്ട് അവിടുത്തെ കല്യാണത്തിന് ആ കല്യാണന്നുള്ളത് വളരെ വിഭവങ്ങൾ സമൃദ്ധമായ അവിടുത്തെ ആ പരമ്പരാഗ പരമ്പരാഗതമായ രീതിയിലുള്ള ഭക്ഷണ വിഭവങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഒരു വ്യവസ്ഥാപിതമായ ഒരു വ്യത്യസ്ത രീതിയിലുള്ള കല്യാണം നമുക്ക് കണ്ണൂര് കാണാൻ കയിയാ അപ്പൊ അതുപോലത്തെ ഒരു കല്യാണത്തിൽ പങ്കെടുക്കണന്നുള്ള എൻക്കൊരു താല്പര്യ ഉണ്ടാരുന്നു
ആ
എന്താ നിങ്ങളാ അഭിപ്രായ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കി കുടുംബത്തില ആർകെലും ഇപ്പോ കല്യാണം നോക്കുന്നുണ്ടോ കല്യാണത്തിനായിട്ടുണ്ടോ
ണ നോക്കുന്ന ക്ക്ണ്ട് അക്ഷെ കല്യാണന്നും ആർക്കും ഇപ്പൊ ആണുങ്ങൾക്ക് കല്യാണം പെണ്ണ് കിട്ടാനാണ് കുറച്ച ആഹ് ബുദ്ധിമുട്ട്
ആഹ് അതെ അതെ നിങ്ങൾ നേര്-
ആ പ്പൊ ഇപ്പൊ പെൺകുട്ടികൾ പെൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്കൊക്കെ ജാടെയാണ് കല്യാണം വേണ്ട വേണ്ട പറഞ്ഞിട്ട
വളരെ വളരെ കണിശമായ രീതിയിലുള്ള നിബന്ധനകളാണ് ഓരോ പെണ്ണുങ്ങളും വൈ വധു വധുക്കള് വരന്മാർക്ക് വെക്കുന്നത് ഡിഗ്രി കയിഞ്ഞിട്ടുണ്ടോ എത്രത്തോളമാണ് വിദ്യഭ്യാസംന്നുള്ളത് സമ്പത്ത് എത്രോളുണ്ട് വീട്ടിലെ വല്യയ മകനാണോ എന്തേലും ഉത്തരവാദിത്തങ്ങളുണ്ടോ ഇതൊക്കെ രീതിയിലാണ് വര വധുക്കള് വരന്മാരോട് ചോദിക്കുന്നത്
ഒളിച്ചൊടി പോകാനും കൊ കൊല്ലാനും പെണ്ണുങ്ങളെ കിട്ടുന്നുണ്ട്
അതെ അതെ ഇപ്പ നമുക്കറിയാം ഇപ്പത്തെ കാലത്ത് കല്യാണം എന്നുള്ളത് പ്രേമിച്ചവർക്ക് സിംമ്പിൾ ആയിട്ട് എത്രയോ പെട്ടെന്ന് കല്യാണം കഴിച്ചു പോവാ എന്നുള്ളതും അല്ലാത്തവ ഈ പെണ്ണ് തെരഞ്ഞു വളരെ രീതിയിലുള്ള കാലങ്ങൾ കഴിച്ചു കൂടാ കഴിഞ്ഞു പോകുന്നുള്ളതാണ് നമുക്ക് ഇപ്പോത്തെ രീതിയി കാണാൻ കഴിയുന്നത് അപ്പ നമ്മള അതിൽ നിന്നൊക്കെ മാറിയിട്ട് നമ്മുടെ നമുക്കെ മറ്റ് ഓരോ സംസ്ഥാനങ്ങളൾ അല്ലെങ്കിൽ ഓരോ രാജ്യങ്ങൾ വ്യത്യതമാണ് ഇപ്പൊ നമുക്കറിയ മാൾട്ട അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങള് ലാറ്റിയോ പോലത്തെ രാജിയങ്ങളിലേക്ക് നോക്കുമ്പോ അവിടെ സ്ത്രീകൾക്ക് അനുസരിച്ചുള്ള പെണ്ണുങ്ങളില്ല അല്ല വര വരന്മാരില്ല എന്നുള്ളതാണ് അതായത് തൊണ്ണൂറ് ശതമാനം സ്ത്രീകളും വെറും പത്ത് ശതമാനം മാത്രം പുരുഷന്മാരാണെന്നുണ്ടെങ്കില് അവിടെ റെഷു ഒറ്റു പോകുന്നില്ല അതായത് ഏയ് അൻപത് ശതമാനം പെണ്ണുങ്ങളും അൻപത് ശതമാനം പുരുഷന്മാരകുമ്പോഴാണ് ഒരു പെണ്ണിന് ഒരു ആണ് എന്ന നിലക്ക് അല്ലെങ്കിൽ ഒരു ആണിന് ഒരു പെണ്ണ് എന്ന് നിലക്ക് നമുക്ക് നോക്കാൻ കഴിയാ പക്ഷ് തൊണ്ണൂറ് ശതമാനം സ്ത്രീകളും പത്ത് ശതമാനം പുരുഷന്മാരും ആകുമ്പോ നമുക്ക് അവിടെ ഒരു ഒത്ത്ണക്കം കാണുന്നില്ല അപ്പൊ അതുപോലെയുള്ളത് നമ്മൾ കേരളത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പൊ നമുക്ക് പെണ്ണുൾ ഉണ്ടന്നുണ്ടെങ്കിൽ പക്ഷെ അവർക്ക് കൂടുതൽ ജാടയാണ്
ജാടാ ഭയങ്കര ജാട നിബന്ധനകൾ വെക്കാണ് അവർക്കത് വേണം ഗവൺമെന്റ് അതായത് ജോ വിദ്യാഭ്യാസ യോഗ്യത വേണം നല്ല ജോ ജോലി വേണം ആഹ് സാധാ കൂലിപ്പണിക്കാരെ പറ്റൂല
അതെ അവൻ വരന്മാർക്ക് കൂടുതൽ നിബന്ധന ഒക്കെണ്ട്ട്ടി ഡിഗ്രി കഴിയണം അല്ലാതെ പി ജി കഴിയണം അല്ലാന്ന്ണ്ടങ്കില് വീട്ടില് വലിയ മുതിർന്നാളാകാൻ പാടില്ല ഉത്തരവാദിത്തങ്ങൾ ഇണ്ടാവാൻ പാടില്ല അവന്റെ തായെ പെൺ പെൺമക്കളെ അല്ലെങ്കിൽ അവന്റെ പെങ്ങന്മാരെ കെട്ടിക്കാൻ ഇണ്ടാവാൻ പാടില്ല കാര ഇതൊക്കെ അവരുടെ രീ ഇതിനെബാധിക്കുന്നരീതിയിലാണ്അവർ കാണുന്നത് എന്നാൽ അവർക്ക് ഇതേപലെ ഡിഗ്രി ഇണ്ടോ അല്ലെങ്കിൽ ഇതേപോലെ പിജിഇണ്ടെന്നോഅല്ലെങ്കിൽഇത്രയും നല്ലൊരു നല്ലൊരു ക്വാളിറ്റി ഉള്ള ജോലി ഉണ്ടെന്നോ അതൊന്നും അവർ നോക്ക
വളരെ ശരിയാണ്
ആഹ് എന്നാൽ അവര് പുരുഷന്മാർക്ക് അല്ലെങ്കിൽ വരന്മാർക്ക് ഇത്തരത്തിലുള്ള നി നിബന്ധനകൾ മാത്രം വെച്ചിട്ട് അവരുടെ ഒരു ജാള കൂടുന്നൊര അവസ്ഥാ ണ് നമ്മക്ക് കേരളത്തിൽ കാണാ കഴിയുള്ളതാണ്. പ്പ എനിക്കറിയാം കഴിഞ്ഞ മാസം ഇന്റെ ഒരു കുഞ്ഞാമാടെല് കുട്ടിയുടെ കല്യാണം ഇണ്ടായിരുന്നു ഒരു ആണിന്റെ നമ്മളെ എന്റെ ഒരു കസിൻ ബ്രദറാണ് അവന്റെ കല്യാണത്തിന് ആഹ് അതെ അതെ ആഅതെഅതെ അവന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് നമ്മള് അവന് കുറേ കാല നമ്മൾ പെണ്ണ് തെരഞ്ഞിട്ടുണ്ട് ഒരു ഒന്ന ഒന്നര മാസത്തോളം ഒരു പത്ത് നാല്പത് വീട്ടി ഇത് ല് നമ്മള് കേറീട്ട്ണ്ട് ഇത് എന്താച്ചാല് നമ്മൾ എന്റെ കുഞ്ഞാമാന്റെവീട്ടുകാരസാമ്പത്തികമായിട്ട് കൊറച്ച്താഴെതട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഇവന് നല്ല വിദ്യ ഭ്യാസം ഇണ്ട് മറ്റ് എല്ലാം കാണാൻ നല്ല ഭംഗിയുള്ള ചെക്കനാണ് പക്ഷെ ഇവര് എത്ര പെണ്ണ് കണ്ടിട്ടും ഇവന്റെ സാമ്പത്തിക നില എന്നുള്ളത് കുറച്ച്താഴ്ന്ന രീതി യിലായതുകൊണ്ടാണ് ഇവനെന്ത് പെണ്ണ് കിട്ടാത്തൊരു അവസ്ഥ വന്നത് അപ്പൊ ഇതുപോലെയുള്ള സ്ത്രീധന എത്ര കിട്ടു ട്ടുംഅല്ല സാമ്പത്തിക നില എത്രയാണ് ഏഹ് ഒരു പെണ്ണ് അവന്റെ വീട്ട ട്ടിലേക്ക് വരുമ്പോ ഇവര് കൃത്യമായി നോക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിട്ട് കൂടുതൽ നിബന്ധ വെച്ചിട്ട് അവരുടെ ജാട അങ്ങോട്ട് കൂട്ടി വളരെ ഉയരത്തിലേക്ക് അവരുടൊ ജാട എത്തിച്ചിട്ടുംഅവരുടെനിബന്ധനകൾ എത്തിച്ചിട്ടാണ് നമുക്കിത് കാണാൻ കഴിയുന്നത് അപ്പ നമ്മള് ഈ കേരളത്തിലെ ഈ സംഗതി ഈകല്യാണ സംവിധാനം അല്ല അഈകല്യാണത്തിന്റെഓരോചാരങ്ങൾ കാണുമ്പോൾ നമുക്ക് കൂടുതൽ ചർച്ച ചെയേണ്ട ഒരു വിഷയാണത്
എന്തിനാ പറയണത് ഇപ്പം എന്റെ ഒരു ഫ്രണ്ട് കല്യാണം കഴിച്ചു അത് കുറച്ച് ദിവസം കഴിഞ്ഞാരെഒളിച്ചോടിപ്പോയി ഇതാണ് പെണ്ണുങ്ങ പൊണ്ണുങ്ങളൾക്കെ അവസ്ഥ ഇതാണ്ട്
അതെ അതെ പെണ്ണുങ്ങള് വേറൊരാളെക്കെട്ട് വേറരു കൂട്തല് പൈസഉള്ളഒരാളെ കിട്ടണെങ്കില് അവന്റെ കൂടെ ഒയിഞ്ഞ് ഒഴ്കി ഓടി പോകുന്ന ഒരവസ്ഥയാണ് നമ്മക്ക് കാണാൻ കഴിന്നത്
ഇതിനെ കുറിച്ച് പറയാണെങ്കിൽ ഒരുപാട് നേരം പറയാനുണ്ട്
ആഹ് സംസാരിക്കണം നമുക്ക് മറ്റൊരു സമയത്ത് ഇത് കൂടുതൽ ചർച്ച ചെയ്യാം ഓക്കെ ഓക്കെ നന്ദി നന്ദി
നമസ്കാരം